ല്ലോ ണ്ടല്ലോ കേക്കാവാേ
ആ എന്ത് ചെയ്യുവായിര്ന്ന്
ആ വെറുതെ ഇരിക്കുവായ്ര്ന്ന് എന്നാ വിശേഷം
ഇവിടെ വിശേഷ ഒന്നു ല്ലാ ഫ്രീയല്ലേ ശനിയാഴ്ചയല്ലേ കോളേജിലൊന്നും
അതെ അതെ അതെ ആ മയ മയണ്ട്
മഴയുണ്ടോ അവ്ടെ
ആ ഇവിടെ നല്ല മഴ രാവിലെ
ഇവിടിപ്പ തോർന്നു നി ക്ക്യുവാ
ആ അതേല്ലേ ഉം ഇവിടെക്കെ രാവിലെപ്പ തോ ഇപ്പം കൊഴപ്പമില്ലാതെ തോർന്നിട്ടുണ്ട് രാവിലെ മുതൽ ഇന്നലെയെക്കെ മഴായ്ര്ന്നു
പിന്നെ എന്തോ പഠിക്ക് വാന്നോ ജോലി ചെയ്യ് വാന്നോ അതോ ഹൗസ് വൈഫാന്നോ
ഹൗസ് വൈഫാ
ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞാ?
ആ എല്ലാം കഴിഞ്ഞു ഉച്ചക്ക ത്തേക്ക് ആവുന്നുള്ളൂ കുറച്ചുകൂടെ ഒക്കെ പണിയുണ്ട്. മഴയായോണ്ടേ മഴ ആയി അതുകൊണ്ട് ഭയങ്കര പാടാ തുണിയൊക്കെയാണ് അലക്കേടെത്ത് ഇരിക്കുവാണ്. കണം അവിടെ പണിയൊക്കെ കഴിഞ്ഞോ?
ആ ഇവിടെ ഉമ്മ ജോലിയെല്ലാം ചെയ്ത്.
ആ ആ ആ പഠിക്കുന്നോ, അതോ?
ആ ഡിഗ്രി പഠിക്കുവാ.
ആ ഇന്ന് ക്ലാസില്ലല്ലോ അല്ലെ
ഇല്ല അവിടെ എന്ത് വെ ച്ച് ഉച്ചയ്ക്ക്
ആ ഇവിടെ ചോറ്, ചോറും മീൻകറി എല്ലാം വെച്ച് വെച്ചിട്ടുണ്ട്. ഇനി പണിയുണ്ട് കുറെ കൂടെയെക്കെ പണിയു
വൃത്തിയാക്കാനൊക്കെ ആയിരിക്കും
ആ ണ്ട് അതെ അതെ മഴ ആയതോണ്ടാ പാട്
ഉം മഴയാവുമ്പോ തുണി കൈആനും പാത്രം കഴുവാനും ഒക്കെ പാടായിരിക്കും
ആഹ് അതെ അതെ അതെ അതെ എന്താ പാട് കോളേജ് ക്കെ എങ്ങനെ പോന്നു?
കോളേജൊക്കെ കൊഴപ്പല്ല. ഇപ്പൊ പരീക്ഷയാണ്. തിങ്കളാഴ്ച പരീക്ഷയുണ്ട്.
ആ എത്രാം വർഷാ?
രണ്ടാം വർഷം
ഏതാ കെടുത്തിരിക്കുന്നേ?
കെമിസ്ട്രി
ആ ബി എസ് സി അല്ലേ?
ആ
ഉം ഉം ഉം ഉ അടുത്തെന്നെണോ കോളേജൊക്കെ?
അല്ല അല്ല കൊറച്ച് ദൂരവാ
ഉം എങ്ങനെ പോഉം ബസിന് പോവോ?
ഉം ബസ്സിന് പോയിട്ട് വരും. രണ്ട്ബസ് കേറണം.
ആ അങ്ങനെയാലേ രണ്ടു ബസ്സ് കേറിപോണം അല്ലേ.
ആ
ഉഉഉ ന്നെ ബീ എ ഡ് എടുക്കാനാണോ അതോ? ഞാനും ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു കമ്പ്യൂ ഞാൻ ബി എ എക്കണോമിക്സ് ആയിരുന്നു
ആ
ഉം അത് കഴിഞ്ഞു പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചു കൊറച്ചനാള് പിന്നെ കൊറച്ചു നാള് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ അടുത്ത മുനിസിപ്പാലിറ്റിയില് അപ്പൊ പിന്നെ അതിന്റെ വേക്കൻസി തീർന്നു- അവിടെ അക്കൗണ്ട് ഡേറ്റ എൻട്രി ആയിരുന്നു
പിന്നെ വേക്കൻസി വേറെ ആള് വന്ന്കാണും അല്ലേ?
പിന്നെ വേക്കൻസ അത് കുറച്ച് നാളത്തേക്കേ ഉള്ളായിരുന്നു മൂന്ന് വർഷത്തേക്കേ ഉള്ളായിരുന്നു. ഇവിടെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റിന്റെക്കെ പരിപാടില്ലേ?
ആ ആഹ്
ആ അതൊക്കെയായിരുന്നു പിന്നെ അത് അങ്ങന മൂന്ന് വർഷത്തേക്ക് അങ്ങാണ്ട് കൊറച്ച് അവർക്ക് വർക്ക് പെന്റിങ് കിടന്ന് കൊറച്ച് വർക്ക് ചെയ്യാനായിട്ട്
പിന്നെ വേറെ ഡേറ്റ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട് വേറോന്നും നോക്കിയില്ലേ?
വേറൊന്നും നോക്കിയില്ല പിന്നെ പോയുംല്ല- ഉം നോ ക്കണം എവിടെലും കിട്ടുവാണേ പോണം ആഹ അതെ അതെ എന്തായാലും കിട്ടുവാണെങ്കിൽ പോണോനോർത്തോണ്ടിരിക്കുവാ അതുപോലെക്കെ വല്ലോം കിട്ടിയിട്ടേ കാര്യള്ളു അല്ലതെ നമ്മള് അല്ലാതെ ജോലി കിട്ടിട്ട് കാര്യമില്ല ഇല്ല മുൻസിപ്പാലിറ്റി അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെയാണെ നല്ലതാ-
ഉം വർക്കും കിട്ടും ശമ്പളവും കാണുവായിരിക്കും അല്ലേ?
ആ ശമ്പളം ഉണ്ടായിരുന്നു പതിനേഴ് രൂവ എങ്ങാണ്ട് ഉണ്ടായിരുന്നു
ഉം നമ്മുടെ കാര്യം നടക്കാൻള്ള ഉണ്ടായിര്ന്ന്
ആ അതെ അതെ അതെ അപ് നോക്കുന്നുണ്ട് എന്തേലും കിട്ടിയാ കമ്പ്യൂട്ടറു ആയിട്ട് എന്ത് ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കില് കേറണം ചിലയിടത്ത് നമ്മള് ജോലിക്ക് പോകുമ്പോ ചിലപ്പോ നമ്മള് ഇന്ന കോഴ്സ് പഠിച്ചിട്ട് വേണം ആ അതെ അതെ അതെ രണ്ട് മൂന്നിടത്ത് പോയപ്പോ അവിടെക്ക ഈ റ്റാലി പഠിക്കണം റ്റാലി പഠിച്ചാലേ ഉള്ളൂ റ്റാലി ഇങ്ങനെ പഠിക്കണോന്നോർത്തോണ്ട് ഇരിക്കുവാ
ഉം പഠിക്ക്
ആ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു
ഉ
ഉം
പിന്നെ മക്കളൊക്കെ ഉണ്ടോ ആഹ് എത്രാം ക്ലാസ്സിലാ
മൂത്തോന് പത്താം ക്ലാസ്സ് ആയി ഇളയവൻ നാലില് നാലാം ക്ലാസ്സില് രണ്ട് പിള്ളേര്
പിന്നെ ഇവിടത്തെ ചോറൊക്കെ വെന്ത് കഴിഞ്ഞ് ആ കോളേജൊക്കെ അടിപൊളിയാ
ആ ആ ആ പഠിക്കാനൊക്ക ഡിഗ്രി ആയിരുന്നു താല്പര്യം ഡി ഡിഗ്രി ആരുന്നോ താല്പര്യം വേറെ ഈ മെഡിക്കൽ ഫീൽഡ് ഒന്നും താല്പര്യമില്ലായിരുന്നോ
അങ്ങനെ വെച്ചാ എനിക്കിഷ്ടല്ലായിരുന്നു മെഡിക്കൽ ഫീൽഡ് പിന്നെ അങ്ങനെ എല്ലാരും പറഞ്ഞ് ആദ്യം ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പം ടി ടി സി നല്ല കോഴ്സാ ചേർന്നോളം പറഞ്ഞ് റ്റി റ്റി സെ ചേർ ഒന്നെങ്കില് ഞങ്ങക്ക് ആ സമയത്തെ പി എസ് സി എഴുതാൻ പറ്റത്തില്ലായിരുന്നു
ആ ആ ആ പി എ തെഴുന്നുണ്ടോ
ഇനിയിപ്പ നോക്കണം ഡിഗ്രി കഴിഞ്ഞിട്ട്
ആ ആ ആ ടി ടി സി നല്ല കൊഴപ്പൊന്നുല്ല ഇല്ലേ മെഡിക്കൽ ഫീൽഡ് ലാബോ മേ ഇത് കൂട്ട് നമ്മുടെ ഫാർമസിയോ അങ്ങനെയൊക്കെയാണേ നല്ലതായിരുന്നു ഇല്ലെ പിന്നെ ഡിഗ്രീടെ ഊടുത്ത് ബി എഡ് ഒക്കെ പഠിക്കുവാണെങ്കി കോഴ പോയില്ല
ബി എ ഡ് ഒക്കെ പഠിച്ചാലും ജോലി കിട്ടാ ഇപ്പ വലിയ പാ
ആ പാടാ വല്ല്യ ശമ്പളവും ഇല്ല അല്ലേ പിന്നെ നമ്മള് കെട്ടി വെച്ച് കേറണം ഇല്ലെങ്കില് നമ്മള് കെട്ടിവെച്ച് നല്ല സ്കൂളുകളിലൊക്കെ നല്ല പൈസ മുടക്കി അങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടും അങ്ങനെയാണെ നല്ലതാ അല്ലെ പിന്നെ ചുമ്മ കൊറഞ്ഞ ഇതില് സ്കൂളുകളില് ക്യോക്ക്
അല്ലെങ്കിൽ സി ബി എസ് ഇ സ്കൂളിപ്പോയ സാലറി ഇല്ല ഗവൺമെന്റ് എഴുതി കിട്ടാൻ പാടാ എയ്ഡഡ് സ്കൂളിൽ കേറണേങ്കി നല്ല പൈസ കൊടുക്കണം
ആ നല്ല പൈസ നമ്മൾ കെട്ടി വെക്കണം കെട്ടി വെച്ചാലേ ഉള്ളൂ നമുക്ക് അവിടെ കേറാൻ പറ്റൂ സി ബി എസ് ഇയിലൊക്കെ ശരിയാ ശമ്പളം കുറവാ പത്ത് രൂപ താഴേക്കെ ഉള്ളൂ
ഉള്ളൂ
ആ ഉള്ളൂ അല്ലെ പിന്നെ മെഡി ഫീൽഡൊക്കെ പഠച്ചാ ഞാൻ ഡിഗ്രിക്ക പോയ ത്
അല്ല ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ബി എഡ് ഒന്നും എടു
ഡിഗ്രി തീർന്നപ്പോ കല്യാണവായി മൂന്നാം വർഷായപ്പ കല്യാണവായി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പി എസ് സി കോച്ചിങ്ങിന് പോയ്‌ ഹസ്ബന്ഡിനിവിടെ പെയിന്റിങ്ങിന്റെ കോൺട്രാക്റ്റ് പണി പി എസ് സി കോച്ചിങ്ങിന് ആ കൊറേ രക്ഷയില്ല പഠിച്ചു പഠിച്ച് മടുത്തന്നല്ലാതെ ഒരു രക്ഷയു ഒത്തിരി ടെസ്റ്റൊക്കെ എഴുതിയതാ നമ്മൾക്ക് പഠിക്കുന്ന ഒന്നും ഭയങ്കര പഠം കുറേ നാള് പോയതാ ഒരു ഒന്നൊന്നര വർ ഷത്തോളം പോയതാ കോച്ചിങ്ങിന് പക്ഷെ ഭയങ്കര പാട എഴുതി കിട്ടാൻ പാട നമ്മള് പഠിക്കുന്നൊന്നും അല്ല വരുന്ന ഇല്ലാഅത് പോലെ അതേനും പറ പറന്നോണ്ടിരിക്കുവാണെങ്കിൽ കിട്ടും അപ്പ നമ്മൾതുപോലെ പഠിക്കണം നമ്മക്ക് അങ്ങനെ നേര ഇല്ലല്ലോ പിന്നെ ആ പാടെ കമ്പ്യൂട്ടർ അതെ അതെ എല്ലാം കൂടെ അതും പാടാം പിന്നെ അത് കഴിഞ്ഞാ പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച് കൊറെ നാൾ പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച് ആ രീതിയിൽ ജോലി ആയിട്ട ഇനിയിപ്പ ഇപ്പൊ അന്വേഷിക്കാത്തൊണ്ട് അന്വേഷിച്ച എവിടങ്കലും കേറാം നമ്മളപ്പ ചെിലപ്പോ എവിടെയെലും നോക്കുവാണ് വീട്ടിലില്ലോ നമ്മളവിടെലും ചിലപ്പോ കേറുമ്പം ഇന്ന കോഴ്സ് പഠിച്ചിട്ടാണോന്ന് ചോദിക്കും ചിലപ്പോ നമ്മളാ കോഴ്സ് പഠിച്ചു കാണേല്ല അങ്ങനെയൊക്കെ ഇപ്പ എല്ലായിടത്തും
ആന്ന്
നോക്കണം എവിടെലും കിട്ടിയാ പോണം അന്വേഷിക്കണം
ഇന്ന് എന്ത് മീനാ കിട്ടിയത് കറിവെക്കാൻ
ഇത് അയല ഉ അവിടെ എന്നാ കറി-
എവിടെ ഇന്ന് തീയലും അസ്-
ആ ഏ
ഏ
അവിടെ എന്നാ കറിയന്ന് വെച്ചാ
തീയല്-
ആ ആ ആ ഉ പിന്നേ അയിന് നാളെയും ക്ലാസ്സില്ലല്ലോ അല്ലേ
ഇല്ലാ പിന്നെ വെ വെക്കേഷൻ എവിടെക്കെ പോയായിരുന്നു കറങ്ങാനൊക്കെ
വെക്കേഷൻ ഒരിടവും പോയില്ല ഇപ്രാവശ്യം പറഞ്ഞു ഒരു ഒ ഒരു കൊല്ലം പോയി ഒരു പ്രാവശ്യം നമ്മള് പെരുന്നാളിനും പെരുന്നാൾ ചെറിയ പെരുന്നാള് കഴിഞ്ഞ് കൊല്ലം പോയാരുന്നു സാമ്പ്രാണിക്കൊടി വേറെ ആ കൊല്ലം ബീച്ചിലവിടെ സാമ്പ്രാണി ക്കൊടി പോയി
ആ
യൊക്കെ പ്ലാനിട്ട് പക്ഷെ പോകാൻ പറ്റിയില്ല
ആ
നിങ്ങളെവിടേലും പോയോ
എനിക്ക് ഇന്റേൺഷിപ്പ് കൊല്ലത്തായിരുന്നു ബീച്ച് റോഡിന്റെ അടുത്തായിരുന്നു അപ്പൊ ഞാൻ കൊല്ലം ബീച്ചിലൊക്കെയേ പോയുള്ളു
ആ ഇന്റേൺഷിപ്പ് എത്ര ഒരു മാസവോ?
ആ ഒരു മാസം
ഇപ്പ ഈ കോളേജുകൾ ഇന്റേൺഷിപ്പ് ഉണ്ടല്ലേ ഞങ്ങളൊന്നും ഞങ്ങളൊന്നും പഠിക്കുമ്പോ അങ്ങനെ ഒരു സംഭവംഇല്ല ഈ വർ ഇക്കൊല്ലം അല്ലേ ഇങ്ങനെ ആയത്
ആ
ഉം ഉം ഉം അപ്പൊ അവിടെ ഹോസ്റ്റൽ എടുത്തോ അതോ
ഇല്ല ഞാൻ വീട്ടീന്ന് പോയി വരുവായിരുന്നു
ആ പോയി വരാം ആ അടു അടുത്തായോണ്ട് എളുപ്പം ഒണ്ടല്ലേ, ഇവിടെയൊക്കെ ഓരോ പിള്ളേർക്ക് ദൂരെയൊക്കെയാ കിട്ടിയത്, നമുക്ക് ഇവിടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. എറണാകുളം അങ്ങനെയൊ ക്കെയായിരുന്നു ഓരോ പിള്ളേർക്ക്
അത് അവര് നമക്ക് ഇഷ്ട ഒളളയിടത്ത് പോവാ, അവര് പൊറത്തു പോയി ചെയ്തതാ.
അതെല്ലേ
ആ
ഉം ഉം ഉം ഒരു മാസം കഴിഞ്ഞോണ്ട്
ആ ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പ പരീക്ഷ നടന്നു കൊണ്ടിരി
ആഹ് ഇപ്പൊ ഡിഗ്രി പറഞ്ഞ പോലെ നാല് വർഷാണല്ലോല്ലെ ആഹ് ആഹ് മൂന്നല്ല നാലാ അതുകൊണ്ടാ
ഇപ്പൊ നമുക്കിഷ്ടുള്ള സബ്ജക്ട് ഒക്കെ എടുത്ത് പഠിക്കാല്ലോ, പണ്ടെന്നു പറഞ്ഞാ കമ്പൽസറി സബ്ജക്റ്റ് അല്ലായിരു
ആ അതെ അതെ അതെ ഇപ്പ അങ്ങനെ പഠിക്കാല്ലേ
ആ ഇപ്പൊ ഇഷ്ടമുള്ള എടുത്ത് പഠിക്കാം നമ്മളെ ആരും ഫോഴ്സ് ചെയ്യത്തൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് പഠിച്ചാൽ മതി
ആ ഫീസുണ്ടോ അവിടാ പഠിക്കുന്നതിന്
എക്സാം ഫീസ് അടയ്ക്കണം പിന്നെ കോളേജിന്റെ കൊറച്ച് പറയുന്ന പൈസ അടയ്ക്കണം ഓരോ വർഷവും
ആ എന്നാ ശരിയ ആ ശരി